ഓ കേൾക്ക്ണ്ടോന്ന്
ആഹ് ഇപ്പ കേൾക്കാം
ഹലോ ഹലോ കേക്ക്ണ്ടോ ആ കേൾക്ക്ണ്ടോ
ആ കേൾക്കാണ്ട്
ഉം എന്താ പാട് സുഖല്ലേ
സുഖാണ് എന്താണ് അവ്ട്ത്തെ വിശേഷം ഹലോ ഹലോ ഉ ഹലോ ഹലോ
ലോ
ഹലോ ഇതെന്താ എടക്ക് കേൾക്കില്ല
കേക്ക്ണ്ടോ
ആ ഇപ്പ കേക്ക്ണ്ട്
ഇവടെ മയായതോണ്ട് റേഞ്ചിന് ഇഷ്യുണ്ട് അതാണ് പ്രശ്നം
ആ ആ അതാവും കേൾക്കാത്തത്
ഉം അവിടെങ്ങനെ മയണ്ടൊപ്പൊ
ഇപ്പോ മഴല്ല രാവിലെ ണ്ടായിര്ന്നു
ആ എന്ത ചായൊക്കുട്ച്ചോ ഇല്ല ആ പ്പ മഴണ്ട് അത പർഞ്ഞില്ലേ അതാണ് റേഞ്ച്ന്റെ ഇഷ്യുണ്ട്
പിന്നെ ചായക്കുട്ച്ചോ ചായക്കന്തേനി കടി
ട്ടില്ല
എന്തേന് കടി ആ
കടി ദോശണ്ടാക്കി അവടെന്താണ്ടാക്കി
പിന്ന പുട്ട് പുട്ട് ഞാൻ കടലെണ്ടാക്കി ങ്ങള് പുട്ടൊന്നും ണ്ടാക്കലില്ലേ
ആ പുട്ട് ണ്ടാക്കാറ്ണ്ട്
ഏത പുട്ട്പൊടിയേറ്റാ പുട്ട് ണ്ടാക്കല് അല്ലെ സാധാപ്പൊട്യേറ്റോ
സാദാ പൊടി നമ്മൾ അരി പൊടിപ്പിക്കൂലെ
അതേയ്റ്റ് പുട്ട് ന്നാ ടേസ്റ്റ്ണ്ടാവോ ഒരു കട്ടിപ്പല്ലേയ്ക്കും
ആ കട്ടിപ്പിണ്ടാവും പക്ഷെ വീട്ടില്വ്ടെ അതാണ് ഇഷ്ടേ പുട്ട് പൊട്യേറ്റ്ണ്ടാക്ക്യ ഇവടാരും തിന്നൂല്ല
ആ പിന്നെ എന്താ ഉച്ചക്കത്തെ സ്ഥിതി എന്താ ഫുഡ്ണ്ടാക്കണോ
ഉച്ചക്കത്തത് സാദാ ചോറ് ചോറ് അടുപ്പത്ത് വെച്ച് മീൻ കിട്ടി മീൻ നന്നാക്കി കറി വെ
ഏ ഏ ഉപ്പേരി എന്താ ണ്ടാകുണു
ഉപ്പേരി പയറ്, കേരറ്റ് അവിടെ എന്തേ തൊടങ്യോ
രണ്ടും പയറും കേരറ്റും മിക്സാക്ക്യാണ്ട് ണ്ടാക്ക്യ
ആ മിക്സാക്കിറ്റാണ്ടാക്ക
അഹ് ഞാനിവിടെ ഇന്നലെ ഓൾറെഡി ചിക്കൻ കറ്യേനു അപ്പ അത് ഓൾറെഡി ണ്ട് ഇപ്പൊക്കറി. അതായി ഇഞ് കുട്ടിക്ക് മത്തൻ ണ്ടാക്കണം. പിന്നെ നമ്മുക്ക് എന്തെങ്കിലും ഫ്ലവർണ്ടേഞ് ഫ്ലവർ പൊരിക്കണം പിന്നെ ചോറും. ഉം എന്തെങ്കിലൊക്കെ മതില്ലോ.
ആഹ് ആഹ്
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തിരുമ്പാ. ഞാൻ തന്നെ ണ്ടാക്കല് ഫുഡ് ഞങ്ങക്കറ്യാ ഇവിടെ ആരുല്ല. ഞാനും ന്റെ ഹസ്ബൻഡും കുട്ടിം മാത്രൊള്ളൂ ഞമ്മക്ക് മൂന്നാക്കു കൊർച്ച ആകെ ഒരുട്ടിള്ളൂ.
എത്രവയസായി?
ഉൾക്കിപ്പോൾ രണ്ട് വയസ്സായി രണ്ട് വയസ്സാവുണു ഈ മാസത്തക്ക് രണ്ട് വയസ്സാവും.
അതെ
അപ്പോപിന്നെ വെറുതെ തോന ഫുഡ് ഉണ്ടാക്കിയാണ് വേസ്റ്റ ആക്കൊന്നും മാണ്ടല്ല.
അഹ് ആഹ് അത് വാസ്റ്റ്യി കളയണ്ട ആവശ്യത്തിന് ണ്ടാക്കിയ മതിയല്ലോ.
ഉം തിര്മ്പല് വാഷിംങ്മിഷീന് ഇട്ട്ക്ണു ഇന്നീതിരുമ്പാനില്ല. കാരണംഇന്നല ആഹ് തിരുമ്പിയതാണ് രണ്ടീസം കൂടുമ്പോളാത്തിരുമ്പോളൂ ഡെയ്ലി തിരുമ്പാല്ല ഡ്രസ്സൊന്നുംണ്ടാവേല്ല.
ആഹ്
വെറ്തെ തിര്ബെണ്ടേ തൊട്‌ ക്കാന്ണ്ടെങ്കി മുറ്റംഇപ്പം മഴല്ലേ മഴ ചോർന്നിട്ട്എപ്പളേം മു റ്റട്ചേരണം ചെയ്യണം.
മഴയത്ത് പിന്നെഅടിച്ചിട്ടും കാര്യല്ലേയ് ആഹ് ഇന്ന് രാവിലെഇണ്ടായിരുന്നു. ഇപ്പൊകൊർച്ച് കൊറവ്ണ്ട്.
ഉം
പൊ യിന്റെ തൊടക്കലൊന്നും കഴിഞ്ഞില്ല അടിക്കല്കഴിഞ്ഞില്ല
തിരുമ്പിയ തിരുമ്പവാഷിംങ് മിഷീനില്ട്ടാ തിരുമ്പല്ഇയാൾ. കല്ലുമ്മല ഏഹ് കുട്ടിയാൾന്നു സ്കൂൾക്ക് പോആൻള്ളെല്ലേ.
ഇല്ലല്ലാ രണ്ടരവയസ്സ്ള്ള മോനേള്ളൂ.
ഏഹ് ഫീഡിങ്ഒക്കെ നിർത്തിയോ ആളെ?
ആഹ് നിർത്തി.
ഏഹ് ഫുഡോകെ കഴിക്കോന്നല്ലോം.
ഫുഡങ്ങനെ കഴിക്കൂല മിഠായി മിഠായേവേണ്ടൊള്ളൂ മിഠായികൊട് ട്ടി ഫുഡ്തീരെ കഴിക്കാറില്ലേയ്.
അപ്പൊ എന്താ കൊടുക്കല് പാല കൊടുക്കലണ്ട?
പാല് മുട്ട അങ്ങനത്തെന്നും കഴിക്കുല്യ.
മുട്ടപിയ്ങ്ങിക്കാണ്ട് കഴികൂല മറ്റൊര്
ചോറ്
ആഹ്
കൊടുത്താല് ചെലപ്പോതിന്നു അല്ലെങ്കിതിന്നുല്ല.
പയംതിന്നൂല പഴം ഫ്രൂട്ട്സുകള് നെക്സ്പൊടിയൊക്കെ ഇടാം
ആഹ് പക്ഷെ ഇവനൊന്നും കഴിക്കൂല്ലേയ്. ഒക്കെവേടിച്ച് നമ്മള് കൊടുത്താലൊന്നും കഴിക്കൂല്ല ഒക്കെവേസ്
ഇവളുംഅങ്ങൻതെന്നെ ഇവൾക്ക് ഞാന് എടക്ക്ടെക്ക് ഇപ്പൊഇന്നലെ ഉച്ചക്ക് റോബസ്റ്റ്പയം കൊട്ത്ത്അപ്പൊ അയിന്റോന്ന്നാഫ് തിന്ന് ഓൾത്പിന്നെ ചെറിയവയറല്ലേ കൊർച്ച് തിന്നാമതീല്ലോ.
ആഹ് ആഒര് കൊർച്ച് തിന്നാമതി ഞമ്മൾക്കൊരു സമാധാനംഇണ്ടാവും അവര്
ഉം ഉം
കൈക്കുല്ല്യേയ്.
പി എന്റെ ആദ്യയൊക്കെ ചെറുതില് ക്യാരെറ്റ് കേരറ്റ് പാലോക്കെ ആക്കിയാണ്ട് കൊടുതീനി ഇങ്ങളെ ഹസ്ബെന്റിന് എന്താപണി.
കൽപ്പണിയാ
ഉം കൽപണി കൽ
കൽപ്പണിന്ന് വെച്ചാൽ ഞമ്മളീ ഹെൽപ്പെറായിട്ടൊക്കെ പോവൂലേ
എന്തി എന്തിന്റെ
വീടിന്റെ വീട്പണില്ലേ വീട്ണ്ടാക്കൂല്ലേ വീട്.
കോൺണ്ടാക്ക്ട്ടർ അങ്ങനെയൊക്കെ പറയും ഓഹ് പിന്നെന്താ ആൾപ്പോ പണിക്ക് പോയാ?
ആഹ് പണിക്ക്പോയി.
ഫുഡെയ്ക്കാൻവെരോ ഫുഡ് കയ്ക്കാൻ വെരോ ഉച്ചക്ക്
കഴിക്കാനില്ല വരില്ല ദൂരൊക്കെ ആണെങ്കിലേ വരാൻ പറ്റൂല്ല
ലോങ്ങവുമ്പോ വരില്ലല്ലേ ഫുഡ് കൊണ്ടാവ ഹോട്ടലന്ന കയിക്കൂലേ
അല്ല ഫുഡ് അവിടുന്ന് കഴിക്കും ഉം
പിന്നെന്താ ആഹ് വീട്ടിലൊക്കെ ഉണ്ട് നൈബർമാരൊക്കെണ്ട് പക്ഷെ ഇപ്പത്തെ കാല പറിയുമ്പോൾ എല്ലാവരും പണി കഴിഞ്ഞ് അവരുടെ വീട്ടി കുത്തിർക്കാ പണ്ട് കാലങ്ങളിലല്ലേനു എല്ലാരും
ന്നൂല്ല്യ
ഉം പണ്ട് കാലങ്ങളിലെന്നു എല്ലാരും ഉം ഓര് ഓരെ ജോലി കൈ ഞണ്ട് ഓരെ വീട്ടി കുത്തിർക്കും പണ്ടങ്ങനെയല്ലേനു പണി കഴിഞ്ഞാൽ മറ്റുള്ളവരെ പെരി പോവും അവിടെന്ന് വർത്താനും പറയും അതല്ലേ
അതൊക്കെ രസം ഇപ്പത്തെ ഒന്നും ഒരു രസുല്ല
അതൊക്കെ ഇപ്പൊ അതൊക്കെ ആൾക്കാർക്ക് ആലോചിച്ചുമ്പോ ഒരു മടി ഈ ഓലെ വീട്ടിൽ പോവേ ഓലെന്താ വിചാരി ക്കാ അങ്ങനെ അത് അങ്ങനെയൊക്കെ ഒരു ധാരണെണ് പണ്ട് അതൊന്നുംല്ലേനു പോയില്ലെങ്കിലേനു ഒരു കുറവ്
ആഹ്
ഉം ഇപ്പൊ വെയ്ന്നാരായന്നെണ്ടല്ലോ അമ്മളും അമ്മളെ കുട്ടിയാളും ഹസ്ബൻഡും നമ്മൾ നമ്മളെ വീട്ടിൽ പിന്നെ നമ്മൾ തറവാട് വീടൊക്കെ ആണെങ്കിൽ ആ നമ്മള പിന്നെ ഫാമിലി അടക്കണ്ടാവും ഒറ്റ പെരക്കാരാണെങ്കില് ഒറ്റ പെരക്കാരാവുമ്പോ നമ്മൾ മാത്രം ഏതായാലും അങ്ങനെ പോവുന്നു പിന്നെന്താ നിങ്ങള അയൽവാസിലൊക്കെ വരലിണ്ടാ
ആഹ് അയൽവാസികളൊക്കെ വരാറുണ്ട്
നിങ്ങളെങ്ങനെ നിങ്ങളുടെ കുടുംബ അല്ലെ ഇങ്ങള് ഒറ്റ
തോന ഫാമിലിന്ന് വെച്ചാല് ഞങ്ങള് ഇപ്പള്ള ഒറ്റക്കാ
ആഹ് ഉമ്മി
ഇവിടുന്ന് അടുത്ത് തറവാടുണ്ട്
ഓ അവിടെന്ന് അപ്പൊ തറവാട്ടക്ക് പോകാലോ
ആഹ് പിന്നെ ഞങ്ങള വീട് കുന്നുമേലെ ആണേ
ഉം
അപ്പൊ അത് കാരണം മഴ പെയ്ത കാരണം പിന്നെ ഇറങ്ങാൻ പറ്റൂല വെഴുക്കലുള്ള കാരണം
അപ്പ പേടില്ലേ മയക്ക് ഇടി മയക്ക് വരുമ്പോ പേടിണ്ടാവില്ലേ ഇയാൾക്ക്
ആഹ് പേടിയൊക്കെ ഇണ്ടാവും
പല ആലത്തൊക്കെ കേൾക്കണതല്ലേ ഉൾപൊട്ടലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങളെന്താ ബാക്ക് വരുമ്പോൾ പോകലാ തറവാട്ട്ക്ക് പോകലാ
അല്ലല്ല അവിടെ ഇരിക്കും
ഏഹ് എന്തെങ്ങനൊക്ക ഇത് വരേക്കും ഒരു കുഴപ്പം ഉണ്ടായിട്ടൊന്നും ഇല്ലല്ലോ
ഇല്ല ഇതുവരെ ഒരു കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല
മ്
വീട്ടിക്കൊക്കെ പോയലല്ല സ്വന്തം വീട്ട്ക്ക് നിൽക്കാനൊക്കെ സ്വന്തം പെര ആവുമ്പോ
ആഹ്
പോവല കൊറവാവൂലേ
ആഹ് അതെ
ല്ലേ
ലോങ് ആമ്പോഴേ പിന്നെ പറ്റൂല്ല അത്ര ലോങ്ങല്ല എന്നാലും
പിന്നെ ഹസ്ബന്റ് നാട്ടിലുണ്ടാവുമ്പോ പിന്നെ നമ്മള് അങ്ങനെ നമ്മളെ പെരീക്ക് പോയത് ന്നും ഗൾഫിലൊക്കെ ആകുമ്പോളാകുള്ളു പിന്നീ പോവാനൊക്കെ പറ്റുള്ളൂ
റ്റു ഇതാമ്പോ നമുക്ക് പറ്റൂലേ
അത് ഡെയിലി വീട്ടേക്ക് വരുന്നോണ്ട്
അഹ്
വേരാതൊക്കെ ഒരാഴ്ച അങ്ങനൊക്കെ ഉണ്ടാവോ
അങ്ങനെക്കെ നിക്ക എന്നാല് നമ്മക്കൊരു സമാധാനം ഉണ്ടാവൂല്ല
ആ അപ്പൊ പിന്നെ പേടിയാണ് ലോങ്ങ് പോകുമ്പോ അല്ലേ പിന്നെന്ത എവിടക്കെങ്കിലും ട്രിപ്പൊക്കെ പോകലിണ്ടോ മഴത് ട്രിപ്പ്ക്കെ പോവാൻ ഇഷ്ട
ട്രിപ്പ്ക്കെ പോവാൻ ഇഷ്ടാ
ഉം നിങ്ങളട വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഉണ്ട കുന്നിന്റെ മേലാമൽ വെള്ളക്കെ ചാടണെ
ഇവിടെ ഇവിടെ അടുത്തൊന്നുല്ല കൊറച്ച് അങ്ങട്ട് പോണം
പോലെണ്ട് അപ്പൊ മഴക്കാകുമ്പോ വെള്ളക്കെ നിറഞ്ഞിട്ടുണ്ടാവല്ലോ പോലെ
പിന്നെ മോനുള്ള കാരന അങ്ങനെ പോവാറില്ല മഴല്ലേ ആഹ് അപ്പ അത് കാരണം പോവില്ല
പോവീല്ല്യ
ഇമ്മ ഇപ്പക്ക്ണ്ടാ
കൊറവാവൂലേ പോലെ ഇല്ല ഉമ്മെ ഇപ്പേക്ക മരിച്ചിക്കണേ ഞാന് എനിക്ക് രണ്ട് നാത്തൂമാര് ഹസ്ബൻഡേനു ഇവർ ഇവരെ പഴേ പണ്ടത്തെ വീടില്ലെ ഓടിട്ട വീട്
അഹ്
ഇതാണ് ഇപ്പൊ നിലവില് ഇന്ശാല്ലാഹ് കാശൊക്കായി റ്റ് ഒറ്റക്കൊര് എടുക്കണം ഒരു നല്ല പേരെ എടു വിചാരിക്കുണു മ് പിന്നെ എന്തൊക്കെ എന്നാ ശരി
ശരി അഹ്
ക്കാ